ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ഹലോ കേൾക്കന്നില്ലേ ആ അതെ കേൾക്ക്ണ്ട് ആ അതെ ഇപ്പ കേൾക്കുന്നുണ്ട് ആദ്യം സൗണ്ടൊന്നും വന്നീല്ല
ആ ആ ആഹ് എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്ക ള്
പോകുന്നുണ്ട് മഴയൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്
ആഹ് ഇവിടത്തിം കാലാവസ്ഥ അങ്ങനെക്കന്നേണ് ചെറിയ കാ ക്കണ്ട് രാ വൈകുന്നേരം നല്ല മഴെക്ക പെയ്തീന്ന്ട്ടോ
ആഹ് വൈ ഇപ്പം വൈകുന്നേരങ്ങളിലാണല്ലോ മയ രാവിലെ ഒന്നും കൊഴപ്പല്ല
രാവിലെയൊന്നുംല്ല വേനൽ മഴ അങ്ങനന്നെണ് ഉം
ഒക്കെണ്ടായിരുന്നു ഇന്നിപ്പം ഇടി ക്കെ കൊറവാണ്
ഇന്നിടി കൊറവാണ് മഴ വരുന്നേന്റ മുന്ന ഇടി വരും അതാണ് പേടി
അതെ മി
മഴെന്റെ മുന്നേ ആദ്യന്ന ഇടി ഇടിയാണല്ലോ വര്ണ ഉം
ആ അതെ വെള്ളണ്ടാ അവിടെ വെള്ളൊക്കെ
ഇല്ല വെള്ളം ഇള്ള കൊഴപ്പല്ല അങ്ങനെ വെള്ളൊക്കെ ഹൗസ് കണക്ഷനാണ് ങ്ങക്ക് മെയിനായിട്ട് കെണറൊന്നുംല്ല
ആ ആഹ് കെണറുള്ളെല്ല
ഉം വെള്ളല്ല ഏരിയക്ക് ഞങ്ങള് ഇങ്ങോട്ട ഇല്ല അങ്ങോട്ട് ഇവിടെ പാറയാണ് പാറ കിണറുത്തിയാല് ഞങ്ങളെ വീടിന്റെ കിണറുത്തി രണ്ട് കിണറുത്തിട്ട് പറയണം ഉം
അതെ കുഴൽ കിണറിനും ആ അല്ല കുഴൽ കിണര്‍ കുത്തിയാലും വെള്ളം കിട്ടൂല
കുഴൽ കിണർ ഇങ്ങോട്ട് കുത്തിയ കിട്ടോന്ന് അറിയില്ല നമക്ക് ഇതില്ലാതെ വരും
ആഹ വെള്ളം ഇഷ്ടം പോലെ എടുത്താലോ
ഇഷ്ടം പോലെ കിട്ടോ നുക്ക് മാസത്തെ പൈസ കക്കഉള്ളൂ ഇഷ്ടം പോലെ കിട്ടും
ആ ആ ആ പിന്നെ ഇപ്പം മഴ ഇതിനോണ്ട് ഇട്ടത ആഹ ഇവിടെ വ ഇവടെ പാടാണ് കവുങ്ങ് ക്കെ ഉള്ള ഏരിയാണ് അതുകൊണ്ട് വെള്ളം ആഹ വെള്ള ണ്ട് പുഴണ്ടടുത്ത്
ണ്ടാവില്ല വെള്ളപ്പൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവുള്ളു ല്ലേ
ആ അതെ വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കമാണ് പ്രശ്നം കൂടുതലായിട്ട് നന്നായിട്ട് ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ ഇണ്ടായി വെള്ളം വരുമ്പം അത് നമുക്ക് ആ നല്ല വരുമ്പോം നമുക്ക് ബുദ്ധിമുട്ടായിട്ടണ്ട് അല്ലാ ത്തെ അങ്ങനെ ചെറിയ വെള്ളപ്പൊക്കത്തിനൊന്നും ബുദ്ധിമുട്ട് ഇല്ല നമ്മള് കുറച്ചൊരു ഗൾഫിലായിരുന്നാലും ആ ഇല്ല പിന്നെ വെള്ളം വെള്ളാണല്ലോ നമുക്ക് പ്രധാനം-
ആഹ് വെള്ളം പ്രധാനാണ് അത് ല്ലെങ്കി പിന്നെ അമ്മള്- ആഹ് -
ജീവിതം മുന്നോട്ട് പോവില്ല നമ്മളെ-
ഉം അതും തന്നെഞമ്മക് ടാങ്ക്ക് തന്നെ കിട്ടും വേണം ഞമ്മുക്ക് ഇങ്ങനെ പാത്രത്ത്കൊന്നും ഇത്തിരി ഇത്തിരി കി കിട്ടീട്ടൊന്നൊരു കാര്യോ ഇല്ല.
അതെ- യൂസിങ് കൂടുതലാണ് ഇപ്പോ ആഹ് ആഹ് അതാണ് നമുക്കിപ്പോ അതാണല്ലോ സുഖം വെള്ളം ആഹ് വെള്ളം എത്രേന്ന് വെച്ച ഞമ്മള് എങ്ങനെ കൊണ്ടുവരിക കൊണ്ടുവരനേണ് നമ്മുക്കൊരു ഒരു ലിമി റ്റിണ്ടല്ലോ
ഉം കൊണ്ട അങ്ങക്കൊന്നും കൊണ്ടരാൻ അങ്ങനെ കെണറൂല്ല ഹൗസ് കണക്ഷൻ ഒക്കെ ആയതോണ്ട്. കെണറ്റിന്ന് മുക്കി കൊണ്ടരണം ആ കിട്ടില്ലെങ്കില് കെണറ്റിന്ന് മുക്കി എടുക്കാനു ഇല്ല കെണറില്ലാത്തോൽക്കറിയാം വെള്ളം നമ്മള് അനാ നമ്മള് അനാവശ്യാക്കരുതെന്ന് പറയണത് അതാണ്. നമ്മള്
അതെ ആഹ് ആ നമുക്ക് പിന്നെ ഇവിടെ കേരളത്തില് നോക്കാണെങ്കില് ആ ഇഷ്ടം പോലെ പൊളകുളൊക്കെ ഉണ്ടായിട്ടും വെള്ളക്ഷാമം നേരിട്‌ണ്ടല്ലോ നമ്മള്
ആഹ് അതുണ്ട് ഉം
ഉം വെള്ളം നമ്മള് മഴ മഴക്കാലത്തൊക്കെ വെള്ളം സംഭരി ക്കണ പരിപാടൊക്കെ ഇണ്ടല്ലോ അല്ലെ വെള്ളം ഇല്ലാത്ത ഏര്യകളിലൊക്കെ.
ഉം പക്ഷെ അങ്ങനെ പിന്നെ മഴവെള്ള സംഭരണിയൊക്കെ അല്ല വീട്ട് വീടുകളിലൊക്കെ അത്ണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടല്ലൊ നമ്മള് ഗവൺമെന്റും ഇങ്ങനെ പഞ്ചായത്തും ഇങ്ങനൊക്കെ ചോദിക്കലുണ്ടല്ലോ ഞങ്ങള് അതിലാണ്ടങ്ങ നെ ഇണ്ടാവലുണ്ട് മഴവെള്ള സംഭരണി ഇണ്ടാക്കണം പറഞ്ഞാണ്ട് ആഹ് പഞ്ചാത്ത് മുഖേന വേ ല്ലണ്ട് നമ്മളെ ഇ ഉം അതില്ങ്ങനെ ചോയ് ണ്ടായിൻ ക്ഷെ ഞങ്ങള്ളോന്ന് നമ്മക്കൊന്നും അതിനുള്ള സൗക ര്യങ്ങളൊന്നു ഇല്ല. തോൻ ഉം അത് സംഭരണി ഇണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം അതൊന്നും ഇല്ലാത്തൊണ്ട്
ആഹ് ഞങ്ങളവിടെ അടുത്തൊരു വീട്ണ്ടാക്കി നോള് വീട്മ്മേടെറസ് ത്തിന്റെ മുകളിലുള്ള വെള്ളൊക്കെ ഒരോ കെണറിനടുത്ത് ഏകദേശം എത്രോ മീറ്ററൊക്കെ അകലത്തിലിങ്ങനെ കുഴികളിലേക്ക് എറക്കുകാണ് ആ അതുകൊണ്ട് ഒ ക്ക് കെണറ്റിലും ഇഷ്ടം പോലെ വെള്ളം കി വെട്ടുന്നുണ്ട്
നല്ല വെള്ളം ണ്ടാവില്ലേ ഒയ്ക്കി കളയാതെ മയക്കാലത്ത് കിട്ടുന്ന വെള്ളോ ല് സംവരിച്ച്ക്കാണ് അങ്ങനെ വേണോ സംഭ ഉം എയ്ക്കങ്ങനെ വേണ്ടിയതില്ല എല്ലാരും അങ്ങനെ ചെയ്യേണ്ടി വരും
ങാ കാലാവസ് പ്പങ്ങനെ മാറിക്കൊണ്ട്ക്കാണല്ലോ ഓരോ രീതിക്കാണല്ലോ ഇപ്പ വരുന്ന കാലാവസ്ഥ ചെല സമയത്ത് നല്ല മഴ വരും ചെല സമയ നല്ല ഇപ്പത്തെ ചൂടൊക്കെ നല്ല ചൂടല്ലേ പണ്ട്ള്ള പോലല്ലെ കാലാവസ് ഇപ്പ നന്നായിട്ട് മാറുക പിന്നെ വെള്ളല്ലാതെ നമ്മുക്ക് ഒരു ഒരു ഇതോരെ ഒരു മിനിറ്റ് പോലും നമ്മുക്ക് ജീവിക്കാനും കഴിയൂല
ങാ അതന്നെ ഇപ്പൊ ഈ ചൂടുകാലം ആകുമ്പോ നമ്മുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം കുളിക്കും മേണം നമുക്ക് വെള്ളോം കൊറ്വായിക്കാറ്
അതെ അതെ ആ നിക്കാങ്കയില്ലമ്മ ഞങ്ങളൊക്കെച്ചൂട്കൊണ്ട് ആകെ കുരു കൊണ്ടിരുന്നു
അതന്പ്പ രണ്ടും മൂന്നും പ്രാവശ്യം കുളിക്ക പക്കലാണല്ലോ അതിനുള്ളത് അതിന് വെള്ളവും വേണം വെള്ളം തന്നെ നമുക്ക് പ്രധാനം എല്ലാത്തിനുന്ന് പറഞ്ഞാത്
ആതെ
ഉം ഉം
വ്യ വ്യവാസായത്തിന് പിന്നെ ഇപ്പൊ ഈ പാർക്കുകൾ ഒണ്ടല്ലോ അവ്ക് കൂടുതലും വെള്ളംവേണോല്ലോ കുട്ടികള് ബോർഡുകളൊക്കെ ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളൊക്കെ ഒള്ളേ
ആഹ് അതിലൊക്കെപ്പിന്നെ ഈ സ്വിമ്മിങ് പൂള്ന്ന്റഞ്മാതിരി ഉ വെള്ളം കൊണ്ടുള്ള ഇതാണല്ലോ അവിടെ
ക്കാലല്ലേ വരുന്നതും അവയും വെള്ളം ഇഷ്ടം പോലെ
ആ വെ വെക്കേഷനൊക്കെ വേനൽ കാലത്താ വരുന്നെ അപ്പൊ ആൾക്കാാര് കൂടുതൽ പോണതും അപ്പോളാണ് ഉം അങ്ങനെയൊക്കെയ ആണ് ഇപ്പൊ വെള്ളത്തിൻന്റെറത് വെള്ളംന്ന് പറഞ്ഞാ നമ്മുക്ക അത് അമൂല്യാണ്
ആഹ അതെ വേസ്റ്റൊക്കെ കൂടുതലടൽ കൊണ്ട വരണ്ടല്ലോ ഇടത്ത്ന്ന് നമ്മള് പറയും
പോയത
എന്ന കൂടുതലും പോര പോയി കാണ
കാ അതന്നെ ഓല ഓലെ എളുപ്പം ചെയ്യാണ് ഉം നമ്മ ഇപ്പ അങ്ങനെ നമ്മവിടെന്ന് അങ്ങന നമ്മ കാ അങ്ങ എന്നാലും കൊണ്ടുവരുന്നൊരു ഉണ്ടാവും അവിടെയ ഒക്കെ അങ്ങനെ ഈ നിറഞ്ഞഞ് വരുമ്പോ ഇങ്ങനെ ചപ്പു ചവറുകളൊക്കെ നിറഞ്ഞ വരുന്ന ഒക്കെ കാണാറുണ്ടല്ലോ
അത് ഈ ഓവി ചാലുകൾ എങ്ങനെ അങ്ങനെ നേര അകത്തി പുഴകിലേക്കാണ് ലൊഴിച്ചു വിന്നത് അതൊക്കെ അങ്ങനെ ശരി
ആഹ് ആഹ് ആഹ്
ഓക്കെ താങ്ക് യ പിന്നെ നമ്മള് ഈ വലിയ വലിയ വ്യക്തികൾക്കെ പോകണം കൂടുതൽ കാണ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ കാവല ഇപ്പ നമ്മള് ബീച്ചക്ക് പോകുമ്പോഴൊക്കെ അവിടെ ചില ഭാഗത്ത് മാത്രം മാലിന്യം ച വയാള് വെള്ളം അങ്ങനെ കെട്ടി കിടക്കണംൊക്കെ കാണാാലോ
ശെരിയാണ് അങ്ങനത്തെൊടത്തൊക്കെ നമ്മള് കാണ നമ്മള അന്ന അങ്ങനെ കാണൂല ഉ
അതെ ആ മ്മക്ക് അനുഭവപ്പെടൂല നമ്മളങ്ങനെ റോഡിൽ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ ചെറിയ ചൊറികളൊക്കെ ഉണ്ടാവുല്ലേ അതൊക്കെ നല്ല ഉപ്പ് കടല വെള്ളെ വെള്ളം ഒഴിക്കിവിട്ടായതാ അങ്ങനെയി കിടക്കണംന്ന് ഇങ്ങനെ കാണാ
ആ അങ്ങനല്ലെ
പിന്നെ വെള്ളം വേനൽ ആ വേനൽക്കാലത്ത് അങ്ങനെ നിക്ക്ണ ട്ടാ അത് വെള്ളം വരും വെള്ളം മഴെയ്യുമ്പോ വെള്ളം വരുമ്പോ അതുന്നായി വീണ്ടും പോയി ന്നത് അങ്ങനെയോക്കെ പുഴയൊക്കെ നമ്മൾ ആ ഭാവിയിലേക്ക് സംരക്ഷി അതെ നമ്മുടെ ഭാവിൽ സംരക്ഷിക്കാഞ്ഞാല് നമ്മ മ മഴവെള്ളക്ഷാമം ഇനിയും അതികൂടുതൽആയിട്ട് ന്നമ്മൾ ടും
ഇണ്ടാവും മ്
നമ്മൾ ഗൾഫ് രാജ്യങ്ങളോക്കെ നമ്മള് പറഞ്ഞ വെള്ളം പൈസ കൊടുത്ത് വാങ്ങാന്നൊക്കെ അതേ അവസ്ഥ യിലേക്ക് വരുന്നമ്മളൊക്കെ
പയ്സൊടുതു നമ്മള് അമൂല്ലിയായി ഉപയോഗിക്കാഞ്ഞാല് അതായത് ഉപയോഗിക്കണ അല്ലേ നമ്മള ഈ പുഴകളിലേ വേസ്റ്റിട്ട്ണ് അതൊക്കാണോ ഒക്കാണം നമ്മള്
ആ നമ്മള് സംരക്ഷിച്ച് കൊണ്ട് നടക്കണം അല്ലെങ്കിൽ പിന്നെ കൂട്ട നമ്മളന്നെ അനുഭവിക്കും നമ്മള് ചെയ്ന്നെ തിന്റെ ഭവിഷ്യത്ത് നമ്മളന്നെ അനുഭവിക്കും ന്ന് പറയും ല്ലേ അതുപോലെ ആ വെള്ളം നമ്മൾ പിന്നെ സൂക്ഷിച്ചു ഉള്ള വെള്ളനെ നമ്മള് സൂക്ഷിച്ച അമൂല്യ യിട്ട് ഉപയോഗിക്കാ
അതെ ഇള്ളെ വെള്ളങ്ങളും പുഴകളും നമ്മളെ നാട്ടിലുള്ള പുഴകളും തോടും കളൊക്കെ നമ്മള് നല്ല ഒരു സൂക്ഷ്മതയോടെ കൊണ്ടട്ക്ക ക്കാ അ അല്ല അതന്നെ
അതെ
ഉം
അതില്ലാത്തവർക്കേ അതിന്റെ ഇതാക്കെ അറിയും പ്പാ പാലക്കാടൊക്കെ നമ്മളുടെ കേരളത്തില് പാലക്കാടൊക്കെ നല്ല ഇ ക്ഷാമം നേരിടുന്ന പ്രദേശാണല്ലോ അവർക്ക് കൃഷിക്കും കെ വെള്ളത്തിന്റെ അപ്പൊ ആഹ് കൃഷിയില്ലെങ്കിൽ ഇല്ലെങ്കിലും ഭക്ഷണത്തിന് നമ്മൾ ബുദ്ധി വെള്ളല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും വെള്ളമായിട്ട് ടച്ച് ചെയനാണല്ലോ ബന്ധപ്പെട്ടിട്ടാണല്ലോ
ആഹ് ആഹ് ആഹ്
ഉപയോഗിക്ക
ഉം
പിന്നെ
ആഹ് കോട്ട മക്കൾസ് ഒക്കെ ഉറങ്ങലോ ട്ങ്ങിണ് ഉം